ആഹ് കേക്കാ
എന്താ എടുക്ക്ന്ന്
ഞാൻതാ ഇവിടെ ഇരിക്കുന്ന് എന്തെടുക്ക്ന്ന്
ഓ ഞാനിവിടെ തുണിയുണങ്ങിയില്ലായിരുന്നു അതൊക്കെ പറക്കി ഉം പിന്നെ എന്തോട്ക്ക്ന്ന്
ഇരിക്കുന്നു ഇപ്പൊ ഉമ്മ വരും ഹലോ
ആണോ ആ ഹാ ഹാ വരുവോ വരാറായോ
ആഹ് വരാറായി ഇപ്പം വരും അന്നേരം ഞനങ്ങ് പോവും അന്നേരം പിന്നെ വിളിയൊന്നും കാണത്തില്ല പിന്നെ കുഞ്ഞിനെ ബുക്കും പുസ്തകൊക്കെ മേടിച്ചോ
ആ മേടിച്ച് മേടിച്ച് അ എല്ലാം മേടിച്ച് വെച്ചതേ ആഹ തൊടങ്ങി തൊടങ്ങി എല്ലാം മേടിച്ച് പിന്നെ കൊടുത്ത് വിട്ടതേ ഒള്ള് ഒന്നും പൊതി ന്നുമല്ല പൊതിയാനുള്ള പേപ്പറൊക്കെ മേടിച്ച് നീ എല്ലാം പൊതിയാനൊക്കെ സമയം കിട്ടി കിട്ടീല്ലിതുവരെ ആഹ് ഇന്ന് പോവണ്ട ആഹ് ഇന്ന് പോവണ്ടായിരുന്നു
ഉം
ഉം ഉ ഉം
പിന്നെ കുഞ്ഞുങ്ങക്ക് എന്ത്വാ ഫുഡ് കൊടുക്കുന്ന എന്തുവാ
അവൻ എല്ലാം കഴിക്കും പിന്നെ ഇപ്പഴും അങ്ങനെ കുറുക്ക് എളയാക്ക് കുറുക്ക് കൊടുക്കും മൂത്താളല്ലേ സ്കൂളിൽ പോന്ന അയാള് പിന്നെ എല്ലാം കഴിച്ചോളും
ആഹ്
എളേയാക്ക് പിന്നെ കുറുക്കുകളെല്ലാം കൊടുക്കും ക്ക് റാഗി കുറുക്ക് പിന്നെ ഏത്തക്കാ പൊടിച്ചത് എഴുത്ത് മീച്ച് അങ്ങനവാടി നീട്ടുന്ന അമു അമൃതം പൊടി അങ്ങനെ കൊടുക്കാറില്ല നേരത്തെ എ ഉച്ചക്ക് ഒന്ന് കൊടുക്കുവായിരുന്നു ഇപ്പൊ കൊടുക്കത്തില്ല ആഹ് ഉണ്ടാക്കാം ആഹ് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അങ്ങനെ, എടുക്കാറില്ല അമൃ- തം പൊടി എനിക്ക് അമൃതം പൊടിയോട് വെല്ലിയ താല്പര്യമില്ല കാരണം ഇതിനെടെക്ക് എന്തൊക്ക്‌യോ ഇഷ്യൂസ് ഉണ്ടായിര്ന്നല്ലോ
എന്തുപറ്റി
അതിനാ. ത്ത് വൃത്തിയായിട്ടല്ല ഉണ്ടാക്ക്‌ന്നെന്നൊക്കെ പറഞ്ഞ്- വാർത്തെലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങെനാ. അങ്ങനെ പിന്നെ കോറെ നാൾ- നിർത്തിയും വെച്ചല്ലായിരുന്നോ. അതിന കുത്ത്ന്ന് എന്തോ പല്ലിയെ- കിട്ടീന്നോക്കെ പറഞ്ഞ് നിർ- ത്തി വെച്ചിരിക്കു ആയിരുന്ന്. ഞാനിപ്പം കോറെ- നാളുകൊണ്ട് റാഗിപ്പൊടി ശർക്കരയോക്കെ കി ട്ട്ന്നെ ആഹാ ആഹാ.. അതുകൊണ്ട് ഇപ്പം റാഗി കിട്ടുന്നൊണ്ടോരാശ്വാസാ അമൃതം പൊടി എന്ത് ചെയ്യും എന്നുള്ളോര്- ഇതെല്ല ഉം ഉം ഉം ഉം ഉം ഉം അവ്ടാരും കഴിക്കത്തില്ലേ, ഇതൊ-
ഇവ്ട ഞങ്ങള്.. അരിപ്പൊടി ഗോതമ്പോടി അതൊക്കെയ യൂസെയ്യുന്നെ കൂടുതലും
റാഗി നല്ലതാ വല്ലിയവർക്കാണേലും കഴിക്കിന്നത് നല്ല
ആഹ് റാ റാഗിപ്പൊടിയൊ ക്കാ പിന്നെ ഇങ്ങനെ ഞങ്ങള് മേടിച്ചാലും ഞാൻ കഴിക്കത്തില്ല കഴിക്കിയാണെങ്കിൽ ഉമ്മായോക്കെ കഴിക്കത്തുള്ളൂ എനിക്കയിന്റെ ഈ ചൊവ ഇഷ്ട്ടോല്ല റാഗി
അതെ നമ്മള് ഈ റാഗി പൊടി മേടിച്ചിട്ട് പിന്ന നമ്മളാ മാവ് മാവരക്കത്തില്ലേ അരച്ച് മാവ് അരച്ച് വെ ച്ചിട്ട് പിറ്റെന്ന് നമ്മൾ ദോശ- ചുടാനൊക്കെ എടുക്കുമ്പോ ഒന്നോ, രണ്ടോ സ്പൂൺ ചേർത്ത് അത് റാ- ഗി പ്പൊടി ചേർത്തെന്ന് അറിയത്തതേ ഇല്ല ശരീരത്തിന് ഏറ്റോം നല്ല- സാധനങ്ങളാണ് ഈ റാഗിന്നൊക്കെ പറയുന്നത്. ആഹ് അത്,
അതുകൊണ്ട് ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞങ്ങടെ വീട്ടിൽ ഈ റാഗിപ്പൊടി മേടിക്കെ ത്തു ഇല്ല.
മേടിക്കത്തില്ല മേടിച്ച് കഴിച്ചു നോക്കണം അത് മാത്രം ഇട്ടുണ്ടാക്കി കഴിക്കുമ്പോഴാ നമുക്കൊരു ചെവ കൂട്ട് തോന്നും അത്
ആഹ് ഈ റഗിപ്പൊടി ആണെങ്കി ഒരു ദിവസം ഉമ്മണേങ്കി മേടിച്ച് കുറുക്കി കുറുക്കു പോലാക്കി തന്ന്
അത് കുടിക്കാനൊക്ക ത്തില്ല കുഞ്ഞുങ്ങളായത് കൊണ്ടങ്ങ് കുടിക്കുന്നേ നമുക്ക് അല്ലെ പിന്നെ അതിനകത്ത് കൊറച്ച് ച
ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് ഞാൻ കഴിച്ചതൊന്നുല്ല
ആഹ് അതിനകത്ത് ഇച്ചിരി മധുരത്തിന് ശർക്കരയോ പനം കൽക്കണ്ടവോ പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നാ നല്ലത് പഞ്ചസാര ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താൽ ല്പര്യില്ല കാരണം അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സാധനമാണ്
പഞ്ചസാര ശർക്കരയൊക്കെ ഷുഗറ് കൂടാനും ഈ പഞ്ചസാര
ആഹ് ആണ് ആഹ് പഞ്ചസാരയാണ് ഏറ്റവും കൂടുതല് ഇല്ലില്ല ശർക്കരയോ പനം കൽക്കണ്ടവോ ഉണ്ടല്ലോ അതും നല്ലതാണ്
ആഹ് ആഹ്
കൽക്കണ്ടം ഇട്ട് കൊടുത്തിരുന്നാലും പഞ്ചസാര ഇട്ട് കഴിക്കരുത് ആഹ് പഞ്ചസാരയിലാണ് ഏറ്റവും കൂടുതല് ഷുഗറ് കണ്ടന്റ് ഉള്ളത് ഷുഗറ് വരുത്താനുള്ള ഇത് കൂടുതല് അങ്ങനെക്കെ കുടിച്ചാ ഇപ്പൊ കുറുക്കായിട്ട് തന്നെ കുടിക്കണെന്നില്ലല്ലോ ഞാൻ പറഞ്ഞ കൂട്ട് മാ നമ്മൾ അരച്ച വെക്കുമ്പോ പിറ്റേന്നുടുക്കുമ്പോഴെത്തേനും ആ രണ്ട് സ്പൂൺ ചേർത്ത് അങ്ങനെ എടുത്താ മതി അപ്പൊ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുവല്ലോ അത്രേണ്ട ആവശ്യേള്ളൂ പിന്നെ നമക്ക് എന്താ പറയുന്ന ഇഡലിക്കൊണ്ട ഇ ഇഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അങ്ങനെ എല്ലാം മിക്കതിന്റെയും കൂടെ റാഗിപ്പൊടി നമുക്ക് ചേർക്കാം ഈ പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അയിനാത്തും കൊറച്ച് റഗിപ്പൊടി ഇട്ട് നു ഉണ്ടാകാം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ആവശ്യത്തിനുള്ളത് നമ്മൾ ടെ ശരീരത്തി ചെല്ലുകയും ചെയ്യും ഇത് കഴിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ആവശ്യത്തിനൊക്കെ കഴിക്കണ്ടേ എല്ലാം നമ്മുടെ ശരീരത്തി ചെല്ലണം ഒന്നന്റെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് ഹലോ ഹലോ കേക്കുന്നൊ
ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ
ഞാൻ പറഞ്ഞത് കേട്ടോ ആ ആ ആഹ് എടക്ക് എന്തോ ഒരു പിന്നെ എന്തോ ഒരു സൗണ്ട് കൂട്ടുണ്ട് ഫോണ് ആ ആ ആ ആ ഇടയ്ക്കെന്തോ ഒരു വേറൊരു കാറ്റ് വീശുന്നൊരു എവിടെയോ നിക്കുന്ന കൂട്ടുണ്ട്
ആ ഞാൻ ഇവിടെ വീട്ടിന്റെ തിണ്ണക്ക് ഇരിക്കുവല്ല ഞാനെങ്ങും പോയില്ല ഈ ബീച്ചിന്റെ സൈഡിലോ കായലിന്റെ സൈഡിലോ വരതെക്കും നമുക്ക് കാറ്റ് വീ വീശുന്ന
ആ കപച്ച് നമ്മൾ കടൽ തീരത്തിരിക്കുമ്പോ കാറ്റ് വീശത്തില്ലേ അല്ലെങ്കി വണ്ടിയെ പോകുമ്പോൾ വണ്ടിയെ പോകുമ്പോ ഫോണി കാര്യം പറയത്തില്ലേ അപ്പൊ ആ ഒരു കാറ്റ് അടിക്കുന്ന ഒരു സം സൗണ്ട് കൂട്ടാ കേൾക്കുന്നെ
ആ ഞാൻ ഇപ്പ ഇവിടെ തിണ്ണക്കിരിക്കുവല്ലോ എങ്ങും പോവുന്നോ ഒന്നുംല്ല ഫോൺ ചെയ്തൊണ്ട് വണ്ടിയ പോവാൻ പറ്റത്തില്ലല്ലോ
ആ ആ ആ ആ ആ ശരിയാ പോലീസ്
ആ പോലീസുകാരുടെ മുന്നിൽ കൂടെ ഹെൽമെറ്റ് പോലും ഇല്ലാതെ പോകാൻ പറ്റത്തില്ല
ആ ഓ അല്ലേലും നമ്മുടെ സുരക്ഷിതത്വം നമ്മള് നോക്ക ണ്ടായി ഓരോരുത്തര് വണ്ടി ഒരു കയ്യിലും ഫോൺ ഒരു കയ്യിലും പി ടിച്ചോണ്ട് പോയി എന്തെല്ലാം അപ്പ ആ കഴിവതും ന ആ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം ഉം ആന്നാന്ന് ഞാനൊക്കെ ഫോൺടിച്ച് എടുക്കത്ത പോലുല്ല വണ്ടിക്കകത്തിട്ടേക്കും ഫോണ്
ആഹ് എന്റെ ബാക്കി ഞാൻ വണ്ടിക്കകത്ത് പോകുകവാണെങ്കിൽ ബാഗി ഡിക്കികത്ത് എടുത്തിടും അതാവുമ്പ വി ളിച്ചാലും അറിയ
ആഹ് അറിയത്തില്ല
അതാകുമ്പ അവിടെ കെടന്ന് അടിച്ചോളും പിന്നെ ഫോൺ എടുക്കുമ്പം എടുത്തു നോക്കിയാമതി യല്ലോ വണ്ടി നിത്തിയപ്പം ഫോൺ എടുത്ത് നോക്കുമ്പോ അറിയല്ലോ അത് കഴിയുമ്പോ അങ്ങോട്ട് തിരിച്ച് വിളി ക്കോ വാല്ലോം ചെയ്താ മതി
ആ മതി മതി ഉം ഉം ഉം നമ്മടെ സുരക്ഷിതത്വം നമ്മൾ തന്നെല്ലേ ഉറപ്പ് വരുത്തണ്ടെ. ആഹ് അറിയോ.
കേട്ടില്ലാ.
വണ്ടി ഓടിക്കാനൊക്കെ അറി
വണ്ടിയോടിക്കാനൊക്കെ അറിയ. ഞാൻ ഏഴാം ക്ലാസിൽ പഠിച്ചതാ വണ്ടി ഓടി
ആണോ ആ ഹാ
ഉം എന്തൊക്കെ
കാർ ഓടിക്കാനറിയാവോ?
ക്കാൻ പഠിച്ചിട്ടില്ല. കാർ ഓടിക്കാൻ പഠിക്കണം അത് ഞാൻ തെരക്കുന്നെണ്ടെ ടേലും കാർ ഓടിക്കാൻ ലേഡീസ് പഠിപ്പിക്കുന്നതൊണ്ടെങ്കി പോവാനായിട്ട് നിക്കുവാ.
ആഹ് ആഹ് അതെന്തിനാ ലേഡീസ് തന്നെ പഠിപ്പിക്കണോന്ന് നിർ
എനിക്ക് ഈ ബോയ്സിനെ പഠിപ്പിക്കുന്നെ എനിക്കിഷ്ടവല്ല.
അങ്ങനെ എന്തുവാ ഇച്ചിരി പ്രായമുള്ളവര് പഠിപ്പിക്കുന്നട ഒക്കെ ഉണ്ടല്ലോ.
എനിക്ക് ഇഷ്ടവല്ല. ഞാൻ ലേഡീസ് പഠിപ്പിക്കുന്ന ഞാൻ എവ്ടാ എവിടെയോ പോ യിട്ട് ഇങ്ങനെ ബസിനകത്തു വന്നപ്പം അവിടെ ജംഗഷനീ വെച്ച് ഞാൻ കണ്ടായിരുന്നു. ശ്രീ ചാമുണ്ടേശരി ന്നു പറഞ്ഞൊരു ഡ്ര യ്വിംഗ് സ്കൂൾ ആ
ആഹാഹ
പഠിപ്പിക്കുന്നത്. ലേഡീസ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. ആഹ് ലേഡീസ് പഠിപ്പിക്കുന്ന കണ്ടായിരുന്ന്.
ആഹ് അതെനിക്കറിയിത്തില്ല. ഞാൻ പിന്നെ അങ്ങനെ ഡ്രൈവ് സ്‌കൂളും ആഹ് ഞാൻ പിന്നെങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ല, ജസ്റ്റ് ഏഹ് പിന്നെ എച്ചെടുക്കാനും എട്ടെടുത്ത് പഠിക്കാനും മാത്രമേ പോയൊള്ളൂ. അതോണ്ടേ. ഉം അന്ന് തന്നെയുവല്ല ഞാനന്ന് ഒരു കൊറോട്ട കൊറോണ ടൈമിലായിരുന്നു ഞാനെ. ഏത് ലൈസൻസിന് അപ്ലൈ ചെയ്തത്.
അപ്പൊ കാർ ഓടിക്കാൻ അറിയാവോ?
അറിയാം അറിയാം ഞാൻ രണ്ടിന്റെയും കൂടെ ലൈസൻസാ ഒന്നിച്ചെടുത്തെ ഒന്നിച്ചെടുത്തെത്
എവിടെ പോയാ പഠിച്ചത് പഠിച്ചത് അന്നേരം എങ്ങന
എങ്ങും പോയി പഠിച്ചില്ല വീട്ടിൽ കാറ് ഒണ്ട- അന്ന് അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചയ ഉം അങ്ങനെ ഓടിച്ച് ഓടിച്ച് ച്ചു പഠിച്ചതാ അതുകൊണ്ട് എനിക്ക് ഏറ്റവും - ഒട്ടും എടുത്ത് പഠിക്കേണ്ടിയ വന്ന് അവള് വിചാരിച് ഒരു സ്കൂട്ടറും അച്ഛനും ഓടിച്ചു പഠിപ്പിച്ചയാ-
ആ സ്ക എന്നെ ഞങ്ങടെ ആങ്ങളയാ പഠി
പഠിപ്പിച്ചേ ആ എനിക്ക് പിന്നെ സഹോദരങ്ങളില്ലാത്തത് കൊണ്ട്- എല്ലാം അച്ഛ്നാ
ആക്ടിവാക്കത്തല്ല എന്നെ പഠിപ്പിച്ചേ ബൈക്കിനാത്ത് പഠിപ്പിച്ചത് കൊണ്ട്- വല്യ ഇതില്ല ആ രണ്ടും അറിയാം അതുകൊണ്ട്
ആഹ് ആഹഹ് ആഹ്
പിന്നെ കാറിനാത്ത് ആ കാറിന ഇപ്പം വലിയ കോഴപ്പമില്ല എന്ന് എന്റെ ഒരു തോന്നൽ അങ്ങനെയാണ് കാരണം അതും വലിയ കൊഴമില്ല പിന്നെ ഇത് വളക്കുന്നയെക്കെ ഇച്ചിരി-
ആ അതേയുള്ളൂ നമ്മള് ആഹ ഉള്ള്ള്ള് ആ ശ്രദ്ധിച്ച് വളക്കുന്നെന്റ അല്ല നമ്മുക്ക് സ്റ്റിയറിങ്ങും ഗിയറും- കെളച്ച് ബ്രേയ്ക്ക് ഇതെല്ലാം ഒറ്റ ഇതില് വ ആ ഒറ്റ ഇതില് വരണം കാരണം എല്ലാം ഒരു ഒരു സമയത്ത് ഉപയോഗിക്കണ്ടേ ബ്രേക്ക് ചവുട്ടേണ്ടപ്പോ പെട്ടന്ന് ബ്രേക്ക്‌ - ക്കടനം
അപ്പൊ ഗിയർ മാറണം അതെല്ലാം ഒറ്റ രീതിൽ വരണം അത്രയള്ള
ഉം ശരി എങ്കി ഓക്കെ